ഹലോ ആഹ കേക്കണണ്ട് പറി എന്തൊക്കെണ്ട് നല്ല വർത്താനം എന്താ ചോറൊക്കെത്തിന്നോ
ചോറ് തിന്നിട്ടില്ല ഒക്കെ റെഡി ആയിക്കണ് കഴിക്കാൻ ഒരുങ്ങിക്കാണ്
ഇന്നെന്താ കറിണ്ടാക്കിയെ ആഹ വിടെക്കെ ആയിക്ക്ണ്
കറിന്ന് തൊടി കൂടെങ്ങനെ അടങ്ങുമ്പൊ തുകട്ടി നമ്മള ഇങ്ങനെ ചൊറീന അതെല്ലാം ണ്ട നമ്മൾ താളിക്കണെ
ആഹ ആഹ അതും അ അതും ചൊറിയോല്ലോ അല്ലേ
ആ അത് ചോറിയും പക്ഷെ മറ്റേന്റെ അത്രല്ല അപ്പൊ തന്നെ മാോറും കൈമാ ആയാൽ തണർപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവൂല ഉം അത് താളിച്ചാൽ നല്ല ടേസ്റ്റ് ആണ്
ആണോ ആ ഇപ്പൊ തിന്ന് കഴിഞ്ഞാൽ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ലല്ലേ ഇ ണ്ടാക്കി കഴിഞ്ഞാല്
പിന്നെ കേബേജോണ് തോരന്നെ ഉണ്ടാക്കീന്നെ
ഇങ്ങനെ മീന് അങ്ങനെ നിർബന്ധം ഒന്നും ഇണ്ടാവൂലല്ലേ
നിർബത അങ്ങനൊന്നുമല്ല ഉം ഉം മക്കൾക്ക് ഇ പപ്പടം മുട്ട എന്തേലും ഉണ്ടായാ മതി അവടെ കഴിക്കും ഉ ഉ സ്കൂളൊന്നല്ല ഹസ്ബൻഡ കണ്ട് വീട്ടില് ഇന്ന് ഫ്രീയാണ്
എല്ലാരും ഉണ്ടാവുമ്പോ നല്ല രസാവൂലേ
നല്ല രസാ ഉ അജോലിക്കെ തീർന്നോ
ആ ജോലിയൊക്കെ കഴിഞ്ഞഞ് ഇന്ന് ഇങ്ങനെ ഞങ്ങൾ ഒരു കുറ്റി പൊളിച്ചച്ച്ങ്ങനെ ഇരിക്കേന്
ഓ മക്കളെ കുറ്റിയാണോ
ആഹ മക്കള് കൊ കൊറ ആയി ഇങ്ങനെ ഒരു കുത്തി വെക്കുന്നതാണ് അങ്ങനെ ആ ഓലിങ്ങനെ കഴിച്ചറ പൈസൊക്കെ എടന്നെ കിട്ടിയാലൊക്കെ കുറ്റിയിലിട്ട് അങ്ങനെ ശീലാ യി
ആഹ ച്ചില്ലരുണ്ടല്ലോ ഉറുപ്പി കിട്ടാ തന്നെ ഐനോട് മുട്ടായി വാങ്ങി
ആഹ് ഇവര് ആ ഇവര് എ എത്രയസ് കിട്ടിയാലും അത് കുറ്റി കൊണ്ട ഇടും എങ്ങനെ കിട്ടിയാലും പിന്നെ ഓല ഇപ്പൾ ജോലി കഴിഞ്ഞ് വന്നാൽ അപ്പോഴും എന്തെങ്കും കുറച്ച് കൈ കീശിന്ന് പൈസ എടുത്തിട്ട് കുറ്റിക് ഇടും അങ്ങനെ ആഹ അങ്ങനെരു സേവിങ്സ്
സേവിങ് ആ ഇംപോർട്ടന്റ്ആണ് നമ്മളിപ്പോ അത് മാറ്റും അന്ന് ഒരീസം ജോലി ഇല്ലെങ്കിൽ നമുക്ക് ഈ കാശ് എടുക്ക ഇപ്പ നമുക്ക്യട്ട ഒരു പത്ത് രൂപ ചെക്ക വെച്ചാല് അവർക്കന്ന ഉപകാര അ നമുക്ക് എന്ത ഇല്ലെങ്കിൽപ്പ രോഗം വന്നാലും
ആഹ നമ്മളെ കയ്ൽ എടുത്ത കൊടുക്കാൻ ഉണ്ടാവും
ഒരു വണ്ടി കൂലിക്ക് ആയാലും ഉണ്ടായാല
കാര്യണ് ശരിയ അപ്പൊ ഇത്ഇങ്ങനെ അഐമല ആയിരുന്നു ഇതുവരെ പിന്നെ ഞങ്ങൾ ഫാമിലി ഗ്രൂപ്പിലിങ്ങനെ കളക്റ്റയിട്ട് എത്ര ഉണ്ടെന്ന് പറഞ്ഞു സമ്മാനംമുണ്ട്എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഗെയിം ആക്കി
ആ അതൊക്കെ നല്ലൊരു ഇതാണ് അങ്ങനെതന്നെയ ആണല്ലോ കണ്ട് മറ്റേ കുട്ടികൾക്കും അത്ണ്ട് ആ ആക്കാനക്കൊ ഒരു ഇത് കിട്ടും
അവൾക്കരു താല്പര്യം ഉണ്ടാവും എല്ലാർക്കും ഞങ്ങള് നാളെ മറ്റന്നാൾ യട്ടിങ്ങന ടൂർ പോണമരു പ്ലാനിങ്ങും ഉണ്ട്
ഹ ഓ ഉ എങ്ങോട്ടാ പോണ
ഞങ്ങൾ ഇവിടെഈ അകമ്പാട്ന്ന് പറഞ്ഞ സ്ഥലത്ത ഒരു റിസോർട്ട്ണ്ട് ഇപ്പം പുതിയതായിട്ട് തുടങ്ങി അടെ ഇപ്പ നമ്മള് റിസോർട്ടക്കൊക്കെ പോകുമ്പോ
ഉ അതെ ആര് നമ്മക്ക് ഒരു ഒരുമ ഉണ്ടാവാനും നമക്ക് എന്ത ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഇനിയിപ്പ അത് നന്നായിട്ടില്ലെങ്ക എങ്കിലും അതൊരു എന്താ പറയ കഴിക്കുമ്പോ ഒരു ഇതാണ്
ആഹ ആഹ
ഉ ആര കൂടി അതെ ഉം അത് നല്ലൊരു
ആഹ ആ
ആം സിമ്മിംമ്പോളും അങ്ങനത്തെ കുട്ടികൾക്കായാലും നീന്തൽ അങ്ങനൊക്കെ ഒ പേടിയൊക്കെ മാറാൻ നല്ല അത ഈ വള്ളം കണ്ടൊക്കെ പേടിയാണല്ലോ അത് കാര്യാണ്
ആഹ നല്ല ര സ അത എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ കുറച്ച് കുറച്ച് സമയം ഇങ്ങനെ
അതെ ഉ ഈ മഴയൊക്കെ ആവുമ്പോ നല്ല
ആഹ ആ മഴത്ത് പ്രത്യേക രസമാണ് ഞങ്ങൾ കൊറിയായി ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എങ്ങനെയാ
എത്ര ദിവസനാപോണ ഇക്ക
വൺണ്ടേ ആണ് ഇപ്പൊ ഇന്ന് ഒരു മൂന്ന് മണിക്ക ആയിട്ട പോയിട്ട് പിറ്റേ ദിവസം രാവിലെ തിരിച്ച പോരും ത്ത എങ്ങനെ നമുക്ക് തിരിച്ചു പോരും പിന്നെ ഈ സ്കൂളിടൈം ആയതോണ്ട് ന്നാൽ തന്നെ ഒരു ദിവസം സ്കൂളുകൾക്ക് എങ്ങനെ യാലും
അതെ അപ്പൊ അവരാട്ന്ന് ഭക്ഷണം ഒന്നും തരില്ലേ
അത് ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്നുണ്ട് തോന്നുന്നുണ്ട് പിന്നെ ഓ രാത്രിക്കുള്ളത് നമ്മള്
ഉണ്ടാക്കണം അല്ലേ
അതല്ല ആ എന്താ സൗകര്യങ്ങളൊക്കെ അവിടെണ്ട് ഗ്രിൽയ്യാൻ ഐൻ ഇതൊക്കെണ്ട് ചെ അതൊക്കെയാണ് ആ ഒരു പോ ഇതിന്റെ വൈബ് അങ്ങനെയാണ് ന്ന
ആ അവിട്ന്ന്
അങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ ഇടക്കിടക്ക് പോണം വീട്ടിലന്നെ ഒതുങ്ങി കൂടാതെ നമ്മള് മക്കളയിട്ട് ഇങ്ങനെ പുറത്ത് പോകുമ്പാണ് അവർക്കുംഒര് ഇതുണ്ടവും അതുപോലെ നമ്മുക് ഒരു ഇത് ഇണ്ടാവുള്ളു ഇതെന്താ രാവിലെ എണീക്കാ ഓരോ ജോലി ചെയ്യ വൈകുന്നേരം ആവ പിന്ന പുറത്തൊക്കെ പോയി എന്തെങ്കിലൊക്കെ കണ്ട് എന്തെങ്കിലും കഴിച്ച പോലെ ഇതാണല്ലോ
മനസ്സ് ക്ലിയർ ആവാനും
പം പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറ്റാാലോ ങ്ങന്നെ പുറത്ത് പോയാല്
അതെ ഞങ്ങള് ഇവിടുന്ന് ഫാമിലിന്ന് ഇങ്ങനെ എടക്കിടക്ക് പോവാറുണ്ട് വെറുതെ എങ്ങോട്ട ങ്കിലൊക്കെ ഇങ്ങള് അങ്ങനെ പോവലുണ്ടോ
അങ്ങനെ പോവാറില്ല ഉ മ്മടെ ഫാമിലി ഒന്നും വല്യ ഫാമിലിയൊന്നും അല്ല അതുകൊണ്ട് ചെറിയ കുടുംബ അതുകൊണ്ട് വല്ലാതെ പോകാറില്ല ഉ അതെ അതെ നിന്റെ വീട്ടില് കുറചൊക്കെ ഫാമിലിണ്ട്
ആ
ഉ
മോള് ചെറിയ ചെറിയ മോള് ഉറങ്ങിയോ
ആ ഉറങ്ങീക്കണ്
ആഹ അവക്ക് കുത്തിയപ്പ് കഴിഞ്ഞിട്ടില്ല പനി
ആ മാറി കൊറവുണ്ട് നല്ലോണം മാറിയിന് കുളപ്പിച്ചിട്ടൊന്നുല്ല രണ്ട് ദിവസം കുളിപ്പിക്കരുത് ന്നൊക്കെ പറഞ്ഞ പക്ഷെ പനി വ ല്ലാതെ മാറ ത്തോണ്ട് കുളിപ്പിച്ചിട്ടൊന്നുല്ല പിന്നെ റിസോർട് ക് പൊമ്പോ ചുടു വെള്ളം കൊണ്ടോവും ക്കൊണ്ടു അടുത്ത വെള്ളക്കെ ഇനി കുടിച്ചാലൊക്കെ
അ പക്ഷെ അയിന് അങ്ങൻത്തെ ആക്കെ ഉണ്ടാവാ യിരിക്കും ചുടുള്ളത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും ഗ്യാസ്‌ ഒക്കെ ഉണ്ടാവല്ലോ
ആഹ ആഹ ആഹ്
മക്കള് വല്യോല
ണ്ട് അവിടെണ്ട് മുടി കഴകിക്കൊണ്ട് അങ്ങനെ കുളിച്ചൊക്ക കഴിഞ്ഞ് രണ്ടാളും അവിടെ ണ്ട് കൊഴപ്പൊന്നുല്ല ഉ ആ കഴിക്കും ചെയ്യും കച്ചറ ഇടും ചെയ്യും
ആഹ അ പിന്നെ മക്കളാാവുമ്പോ അങ്ങനെയാണല്ലോ
ആഹ ഇന്നിപ്പോ ഹസ്ബന്റ് ഇല്ലോണ്ട് ഹസ്ബൻന്റെ കൂടെ കൂടിക്കണ്
ആ ഹസ്ബെൻ്റ് എങ്ങനെ അങ്ങനെ മക്കളോടും
ആ നല്ല ഫ്രണ്ട്ലി ആണ് കുഴപ്പന്ന്മില്ല ആ ഉ
ചില ഭർത്താക്കന്മാർ അങ്ങനെയൊന്നും കിട്ടൂലല്ലോ
പിന്നെ അവരെന്താ പണിക്ക് പോക വൈകുന്നേരം വരിക പിന്നെ അവരുടെതായ ഇത് ഉണ്ടാകും പിന്നെ ഞായറും വെള്ളിയും ഫ്രീ ആണ് അന്ന് പണിക്ക് പോക
അതെ
വിട്ടില് തന്നെ ഇരിക്കും പുറത്തേയ്ക്ക് ഒന്നും പോവാതെ
ആ മക്കള് കൂടെ ഇണ്ടാവൂല്ലേ
ആ
പിന്നെ വെച്ചാ മക്കൾക്കും നമ്മളോട് ഉം ഉള്ളാത്ര ഒരു അറ്റാച്ച്മെന്റ് ഓൾക്കപ്പം ആരോട് ഉണ്ടാവലല്ലോ അങ്ങനെ ഒൾക്ക് നമ്മളോട് എല്ലാം
അതെ പിന്നെ ഇങ്ങനെ കടെക്കൊക്കെ പോകണം ഒക്ക് ഓൾക്ക് കൊണ്ടായാല് എന്നിട്ട് എന്തെ കളിച്ചാവാനോ എന്തെങ്കിലുമൊക്കെ മുട്ടായിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങണം അത് നിർബന്ധ ഇല്ലെങ്കി വാ പിടിക്കാണ് ശരിക്കും അത് നല്ല ശീലല്ല ഇനിപ്പരു കാശില്ലാത്ത സമയത്ത്
ആ ബുദ്ധിമുട്ടാണ് അതിനിപ്പോ ഈ എന്തില് അസുഖങ്ങൾ കുട്ടികൾക്ക് വയറുവേദന അങ്ങനൊക്കെ ഉണ്ടായി ഇപ്പം അത് കഴിക്കാൻ പറ്റുല്ല പക്ഷെ ഇല്ലാതെ
അതെ ആ അതെ ഇ ഇപ്പൊ പണി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ മുട്ടായില്ലെങ്കില് കരച്ചില അപ്പൊ അതവ വാങ്ങാനക്കെ മഴൊക്കെ ആയിട്ട് ഇറങ്ങാനും കഴിഞ്ഞില്ലെങ്കില് പിന്നെ കരച്ചിലാണ് അങ്ങനെ ശീലായി മക്കക്ക് അങ്ങ ത്തെ നിർബന്ധം ഒക്കെ ഉണ്ടോ
ഇല്ല ഇവിടെ അങ്ങനെ നിർബന്ധം ഒന്നുമില്ല അങ്ങനെ എ പ്പോഴുംപോഴും കൊണ്ടുവന്നു കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല ഉണ്ടാ ഓക്ക് ഫ്രൂട്ട്സ് ആ ഫ്രൂസ് അങ്ങനെയെന്നു വാങ്ങി കൊടുക്കുന്ന അല്ലാതെ ഈ ബേക്കറിയും മുട്ടയി ഒന്നും അല്ലാതെ കൊണ്ട് വന്ന് കൊടുക്കലില്ല
ഈ ഫ്രൂസിനായാലും മായങ്ങളല്ലേ
എന്നാലും ഈ ബേക്കറിന്റെയും ഇതിൻ്റെ അത്രയ്ക്ക് ഉണ്ടാവൂല
അതെ ഇപ്പൊ ഈ മാങ്ങയിലൊക്കെ എന്തൊക്കെയോ കുത്തിയൊക്കെ വെ
ആ അതിലൊക്കെ ഉണ്ട് കളറും ഇപ്പപിന്നെ അത് പഴുക്കാനുള്ള മരു
അതെ ആ പിന്നെ എന്താന്നോ ഞമ്മള് അങ്ങ ഫ്രൂസ് നമ്മള് വീട്ടില് ഉണ്ടാക്കുയില്ല പിന്നെ വാങ്ങല്ലാതെ നിവർത്തിയില്ല പിന്നെ എന്താ കൊറെ നേരം വെള്ളത്തി
ആ അങ്ങനെ ചെയ്യും അവൻ ഇപ്പൊ മാ ആ ആ ഇപ ഉം മാങ്ങയൊക്കെ ഞങ്ങള് ഈ തോല് കളഞ്ഞി ട്ട് അങ്ങനെ കൊടുക്കലുള്ളൂ തൊലിയോടെ തന്നെ കൊടുക്കലില്ല കുട്ടികൾക്ക് തൊലിയ അത് മരുന്ന് പൊ പൊടിയൊക്കെ ഒന്ന് മ അങ്ങനെയൊക്കെ പറയല് പൊടി മുക്കിയിട്ട് അങ്ങനെയൊക്കെ അപ്പൊക്കെ തോലിലാണ് അധികം ഉണ്ടാവുക അണ്ട് തോല് ഒഴിവാക്കൂ പിന്നെ അതിന്റെ ഉള്ളത്തത് മാത്രേ കൊടു
ആ ആ പിന്നെ ആപ്പിള് ഇല്ലാതെ കൊഴപ്പല്ല ആപ്പിളും പഴയൊക്കെ വാങ്ങ
പഴം ഒക്കെ അല്ല ഓന് ഫ്രൂസ് എല്ലാം കഴിക്കും പക്ഷെ മുഠായി കൊണ്ട വന്ന് കൊടുത്താലൊക്കെ കഴി അതൊന്നും പ്രശ്നമില്ല പക്ഷെ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല എപ്പോഴെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കും തീരെ കൊടുക്കാതെ തിരിക്കലില്ല
ങ്ങ ആ
ഇപ്പൊയെന്നാ നല്ലോണ്ണം അടിയൊന്നും നമ്മളുകൊടുക്കൂന്നല്ലാതെ
എന്നിട്ട്, ഹസ്ബൻഡ് ഇതെടുത്തൊരടി കൊടുത്തു അപ്പൊ, എനി എനിക്കുസങ്കടായിഞാ ഞമ്മളടിക്കുമ്പോളാ സങ്കട വരൂല, നമ്മളെത്ര അടിക്കണൊ ണ്ട്. അവരൊന്നു ചീത്തപറഞ്ഞാല് നമ്മക്ക് ക്ക് ഇടങ്ങേറാ
നമ്മളുകൊറേ ചീത്ത പറയുംഅടിക്കുവൊക്കെ ചെയ്യും, പക്ഷേ നമ്മൾക്കത് പ്രശ്നമുണ്ടാവൂല. വേറെയാരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ളേക്കുനമുക്കാണെങ്കിൽ
അതെ, അ അ പിന്നെ എന്തൊക്കെയാ മഴ ഉണ്ടന്ന്
ഇന്ന്, അ മഴകുറവാ എന്നാ ശരിയിട്ടോ ഞാനേ കൊറച്ചുകഴിഞ്ഞുവിളിക്കാട്ടോ